ഹലോ ആഹ കൊപ്പൊന്നില്ലല്ലാർഥാന
ആഹ
ഉ മോനുണ്ടിവിടെ കളിക്കയ്ണ്ട്
ആഹ് ഇവ്ടെ കളിക്കന്നെയാണ് ആഹ് കളിയിലാണ് പിന്നെ ന്താ ചായ കുടിച്ചോ ഹലോ ഹലോ
അയ് ശെ ഹലോ ഹലോ
ഹലോ ആഹ് ചായ കുടിച്ചോ ഓയിച്ച
ആഹ് ചായ കുടിച്ച് ക്കൽ കഴിഞ്ഞു ഇങ്ങള് കുടിച്ചാ
ഇപ്പൊ കൊറാ ആയിലെ വിളിച്ചിട്ട്
ആഹ് കൊറെ ആയി വിളിച്ചിട്ട് പഠിച്ചോല് കൂടെ വിളിക്കല് ഇണ്ടോ ഒപ്പം പഠിച്ചവരൊക്കെ ഞമ്മളെ
ഇല്ലടീ ഇപ്പ ആരും വിളിച്ചല്ലില്ല ഇപ്പ എന്താ ച്ചാറിയൊ ഒക്കെ ആവനാന്റെ കായായിട്ടൊക്കെ ബിസി അല്ലേ
ആഹ് ഇന്റെടുത്ത് പിന്നെ ആര്ടെ നമ്പറ് ഒന്നുല്ല വിളിക്കാന് ഉം ഫോണ് മാറിയപ്പളെ ചെല ചെലവര് ഫോൺ നമ്പർ മാത്രേ ഒള്ളോ ആ നമ്പറൊക്കെ പോയി ആ ഗ്രു
ആഹ് ശെരി ന്നഞാൻ അ നമ്മൾ അഡ്മിൻ ആയാ ഓളോട് ഞാനെ പറയാട്ടോ ആഡ്മിനോട്‌ പറയാ പിന്നെ നമ്പർ ഇതാക്കാൻ പറയാട്ടോ
ആഹ് ആഹ്
ട്ട്
ഉം ശെരി അതു പിന്നെ എന്താ മൂന്ന് മക്കളല്ലേ ഉം എനിക്കരാളായിറ്റേ ഒള്ളൂ
പിന്നെ ഞാനേ ഇപ്പോ ഒരു മൻസസിൻ്റെ വേദനെൽ ഇങ്ങനെ ഇരി ക്ക
ഉം നല്ല വേന വേദനണ്ടാവൊ എനിക്ക്‌ അങ്ങനത്തെ പ്രശ്നല്ല ട്ടാ ഇല്ല ഇനിക്ക് മുന്നുണ്ടായിരുന്നു പ്രസ
ആഹ് ആഹ് ഇതെന്താറിയോ ഇത് ഇനിക്ക് നല്ല പ്രശ്നാണ്
ആഹ് ഇനിക്ക്‌ അങ്ങനെള്ള ബുദ്ധിമുട്ടല് മുന്നൊക്കെ നല്ല വേദന തീരെ എണിക്കാൻ ഒരു അന്നത്തെ ഒരീസം ഇപ്പം തന്നെ പോക്കാ ഇപ്പ കൊഴപ്പന്നുല്ല ഉം
ദന മാറാന്
ഇല്ലല്ല
കാൺച്ചിലെ ചെലോലൊക്കെ മരുന്ന് കുടിക്കുംലെ
ആഹ് അത് വെറുതെആണ് നല്ലതല്ല
ആഹ് നല്ലതല്ലാ പറയും ചില ആൾക്കാരൊക്കെ ഇപ്പ എനി കിലറ കയറ്റ ഇങ്ങനെ ഉപയോഗിച്ചെന്ന് പറഞ്ഞേക്കാം മരുന്നൊക്കെ കുടിച്ച് വേദന മാറാൻ ആഹ് നല്ലല്ല എല്ലാ മാസവും കൃത്യമായിട്ട് മെൻസസാവൂല ലെ
ആഹ് അതൊക്കെആവും
എന്റത് നിന്ന്‌ എന്റത് പ്രശ്ണുണ്ടായിനേ ഏ എനിക്കെ രണ്ടാമ മത്തെ കുട്ടിനെ പ്രസവിച്ച സമയത്ത് പി സിയിയോടിണ്ടായി ഉം അതുവരെകൊയപ്പൊന്നും ഉണ്ടായിുന്നില്ലട്ടോ രണ്ടാമത്തെ കുട്ടിനെ പ്രസിച്ചതിന് ശേഷാണ് പി സി ഓടി ഇണ്ടായിരുന്നത് എന്നിട്ട് ഈ പി സി ഒ ടി ഇണ്ടാവും ആ പ്പ പാടാന്ന ഉപയോഗിചില്ലേ ഇപ്പൊ ആ ഇപ്പൊ എന്താണ് ആ കപ്പിലേ കപ്പ് അതെങ്ങനെണ്ട്
അതാണ് ഏറ്റോം അടിപൊളി ട്ടുള്ള എന്താണത് ഇത്രയും കാല കുറ്റബോധം തോന്നണ് പാടുപയോഗിച്ച് ട്ടെ
കുറ്റബോധം തോന്നണ്ട് എൻ്റെ സുഗായിത് യൂസ് സെയ്യാനിതേകാര സുഖല്ലേ
ആ
ഇന്റെ അനത്യാളൊക്കെ ഇതാട്ടാ യുസെയ്യല് കപ്പ് അപ്പൊ ഓരിന്നോട് പറ പറയും പിന്നെ എനിക്കത് കപ്പ് യൂസ് ചെയ്തൂടെ നല്ല സുഖാണ് പിന്നെ ഇത് ഞങ്ങക്ക് എന്താറിയോ ഞങക്ക് ഇവിടെ ഇത് നമ്മളെ പാടന്നേ ക കത്തിക്കാല്ലത് ബാത്റൂമിൽ ഇടാൻ പറ്റൂല കത്തിക്കാല സൗകര്യവുല്ല അപ്പൊ ഓലിങ്ങനെ പറയുന്നോട് എന്താ കപ്പാക്കി കൂടെയെന്നുള്ളത് അപ്പൊ ഞാനെന്തോ കപ്പ് നമ്മള് ഇതുവരെ ഉപയോഗിചാത്ത ഒരു സാധനം ഉപയോഗിചുമ്പോ എന്തോ എന്തയ്ക്കാരം ബുദ്ധിമുട്ടാവോ എന്നൊക്കെ ഒരിതാണ് അപ്പൊ ഞാനയിക്കുന്ന നോക്കിട്ടില്ല കപ്പൊക്കെ ഇബടെന്നു കിട്ടീനു ഇബടെ ചെറിയ ക്ലിനിക്ക് ഇണ്ടാവടെ
ആ പഞ്ചായത്തില് അവിടൊക്കെ പഞ്ചായത്തിന്നൊക്കെ കിട്ടലുണ്ട് എനിക്ക അവിടന്നിട്ടീലാട്ടാ നിക്ക അവിടന്ന്
ആ ഇത് സൈസൊക്കെ ഉണ്ടല്ലോ ലേ അയില്
ആ സൈസൊപ്പണ എന്തോ അത്രോ ഉം സുഖ പ്രസവമായോര് എന്താ ലാർജ് മീഡിയം സുഖപ്രസം പ്രസയിചോര് അതിന് മുന്നുള്ളോര് പ്രസയിക്കാത്തൂരി എന്താ ലാർജ് അങ്ങനെ എഎന്തോണ്ട് ലാർജ് അല്ല ആല്ല സ്മോളോ അങ്ങന സൈസുകളൊക്കെണ്ട് ശരിക്ക് കറക്റ്റ് സൈസ് നമ്മള് എടുത്തില്ലാന്ന്‌ണ്ട്ന്ന്‌
ലീക്കാവുലേ അപ്പൊ അ അതൊക്കെ പ്രശ്നം എന്താ അപ്പൊ നമ്മള പാഡ്സ് ഉപയോഗിച്ചാണെങ്കിലും ഈ പ്രശ്നണ്ട് ലീ ലീക്കായി വരുവല്ലോ ഉം
ആ സയി
ഇതന്നേണല്ലേ അപ്പൊ ഓര് പറഞ്ഞു അത് അത് ഇണ്ടെങ്കില് മെൻ സസ് ഉണ്ട്ന്ന് തന്നെ തോന്നൂല്ല അത് ഇട്ട് കഴിഞ്ഞാല്
ആ അറിയാന്നല്ല ശരിക്ക് വ വയറ് വേദ നൊന്നും ഇല്ലാത്തോരിക്ക് സുഗോണ് അറിയുല്ല ഇതെനിക്കൊന്നു ആയ ഞാൻ ചെലപ്പോ മറന്നോവും ആയെ
ഉം എന്തായാലും അതൊന്ന് യൂസാക്കിയോക്കണനി
നല്ലത്
പാട്സ് നമക്ക് കേടുവാണേ അതിനൊക്കെ മണിക്കൂറുണ്ടല്ലോ എത്ര കഴിഞ്ഞാ പിന്നെ അത് ഉപയോഗിച്ചാൻ പറ്റൂല അങ്ങനെ
ആ അതന്നെ എത്ര വ
ആ അത്ര ഉള്ള ഒരു പാടുപയോഗിക്കാൻ പറ്റിയാ
ആ അത്ര മണി പറ്റുള്ളൂ ആൾക്കാര് ലീക്ക് ആവുന്നവരെ കാത്തിരിക്കും
രെ കാത്തിരിക്കും പൈസക്കും പിന്നെ പൈസ നമ്മളെത്ര പൈസ ചിലവാണല്ലോ ഓരോ മാസ അത് ഇങ്ങെ മേടിക്കണെങ്കി എങ്ങാനും സംഖ്യ
ആഹ അതെന്നെ എത്ര പൈസാവും ഇതോ ഒരു കൊല്ലം അല്ല പത്ത് കൊല്ലം ഉപയോഗിക്കാത്രേ ഇത് ഒന്നന്നെ ഉം എത്ര മുന്നൂറ്റിച്ചി ഇ മൂന്നൂറു
മുന്നൂറ് രൂപ ല്ലേ? ഇതിപ്പോ ഞമ്മക്ക് ഒരു ഒരു വർഷം നമുക്ക് എത്ര നഷ് ട്ടാണ് കാരണം എത്ര പാട് നമ്മൾ ഉപയോഗിച്ചിണ്ട് യമ ക്ക് ഒരു വട്ടം മെൻസസാകുമ്പോ തന്നെ നമ്മള് കുറേ ഉപയോഗിച്ചിണ്ട് രണ്ട് പേക്ക് മൂന്ന് പേക്ക് ഒക്ക അതന്നെ ഉപയോഗിച്ചുന്നില്ലേ
ഉം അതന്നെ എത്ര ഉറു
ആ അതന്നെയാണ് എത്ര അയിൽന്നല്ലെ അതന്നെയാണ്. ആ ഇനി എന്തായാലും നോക്ക ക്കണം അതൊന്ന് യൂസാക്കി നോക്കണം. പിന്നെ പ്രസവൊക്കെ എങ്ങനെയേനും? സുഖ പ്ര സിസേറിയനേനോ അതോ സാധാ പ്രസവേനു നോർമല
സാധാ ആ
പോന്നില്ലല്ലേ എന്റതെ രണ്ട് അല്ല അല്ല എന്റേത് രണ്ടെണ്ണം സുഖപ്രസവേനു ഒന്ന് സിസേറിയനായി ആ അതെന്താ വച്ചാല് എന്റെ മൂന്ന് കുട്ടികളും ഞമ്മള് വയ് റ്റില്ണ്ടാകുമ്പോ എന്താ ഇത് വിലങ്ങനാ കടന്നീന്നത്
ആ
ച്ചെ പൊസിഷൻന്ന് പറയല്ലോ ആ ആ അങ്ങനെയക്കെടനീന്നത് എന്നിട്ട് അത് രണ്ട് കുട്ടികളും ഫസ്റ്റ് ആദ്യത്തെ രണ്ട് കുട്ട്യാളും ആ പ്രസവത്തിന്റെ ആ സമയം ആയപ്പൊതെ തിരിഞ്ഞു വന്നു ഞാൻ സുഖപ്രസവിച്ചു. പ്രസവം കഴിഞ്ഞു ഫസ്റ്ററ്റ്ത്ത് കുട്ടിക്ക് ഓപ്പറേഷൻ വേണ്ടിവരുന്നൊക്കെ പറഞ്ഞു അതും പിന്നെ ലാസ്റ്റക്ക് തിരിഞ്ഞു വന്ന് അത് തും പ്രസവം കഴിഞ്ഞു. പിന്നെ ചെറിയ കുട്ടിയായപ്പോൾതിന് ഡേറ്റിൻ്റെ അന്ന് അഡ്മിറ്റാകാൻ പോയി അപ്പോൾ ഓരു പറഞ്ഞു ഇപ്പോളും സരിയായിട്ടില്ല തിരിഞ്ഞു വന്നിട്ടില്ലാ പറഞ്ഞു അപ്പൊ ഇഞ് കാത്തുനിന്ന ന്നാല് ഇനി നമ്മൾ പ്രസവിച്ചും കരുതി കാത്തു നിന്നാല് ത് ലാസ്റ്റ് ഡേറ്റ് ആണ് അന്ന് ഇനിയും പ്രസവി ച്ച് പറഞ്ഞു കാത്തിരുന്നാല് എന്താ പറയാ കുട്ടിന്റെ കയ്യോ കാലോ അങ്ങനെയൊക്കെ വേറിട്ടാണ്ടാ കി ട്ടാന്ന്. അപ്പൊ ആ അയിലേറെ നല്ലത് സിസേറിയൻ ചെയ്യാണ്ന്ന് പർഞ്ഞ് അപ്പൊ അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു സിസേറിയനായി അന്ന് ഉം അപ്പൊ ഞാൻ രണ്ടും അറിഞ്ഞതാണ് സുഖപ്രസവത്തിന്റതും സിസേറിയന്റേതും അറിഞ്ഞു ഇപ്പൊ. അല്ലല്ല പ്രൈവറ്റി തന്നെ ഉം ഓരു കാത് ത്തൊക്കെ ചെയ്തു പക്ഷെ ഇത് കുട്ടി തിരിഞ്ഞു വരാതിക്കുമ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
ആ ആ
അങ്ങനെ പിന്നെ രണ്ടാമത്തെ കുട്ടി കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പു ഉണ്ടായിനു മൂന്നാമ ത്തെ കുട്ടിക്ക് ഗ്യാപ്പും വന്നീനു ഉം അപ്പൊ ഏതായാലും അതങ്ങനെ കഴിഞ്ഞ് ഉം പിന്നെപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈ പി സി യൊഡിന്റെ പ്രശ്ണം ഉണ്ടായിനു അത് പിന്ന ഞാൻ ഗുളിക കുടിച്ച് ഇപ്പോ രണ്ടാമത്തെ കുട്ടിനെ അതെങ്ങനെ അറിഞ്ഞത് വെച്ചാല് മെൻസസ് ആവൂല എനിക്ക് മെനസസാവാതിരിക്കലേനു മെൻസസ് ആവേ ഇല്ല ഇങ്ങനെ ഇത് കാരണം പി സി ഓടിള്ളത് കാരണം. അത് രണ്ട് ഒരുമാസം രണ്ടുമാസം ആറുമാസം വര് രേ അങ്ങനെ ആവാതിരുന്നിട്ടുണ്ട്. അത് നമ്മളെ പ്രസവം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒന്നും ആവൂല്ലല്ലോ അപ്പോൾ ഞാൻ കരുതിയത് പ്രസവം കഴിഞ്ഞതിന്റെതാവും എന്ന് കരുതി ഡോക്ടറിനെ കാണി ച്ചിരുന്നില്ല. അയില് പിന്നെങ്ങനെ ആയാലു ഇത് മെൻസസ് ആവണില്ല ല്ല പിന്നെ ലാസ്റ്റ് കാണിച്ചപ്പോ കാണിച്ചപ്പോ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കാം സ്കാൻ ചെയ്തു നോക്കാൻ പിന്നെ ലാസ്റ്റ് കാണിച്ചപ്പോൾ പ്പ്വാ പീസീഓഡ്യാണ് അയ്ല് പിന്നെ മ് ആഹ് മൂന്ന് മാസം ഗുളിക്കുടിക്കാം പർഞ്ഞു.
ഇനിക്കാങ്ങത്തെ ചേറലേ ശേലേ എനിക്കൊര് വഷം അങ്ങനത്തെ ഒരു പ്രശ്നണ്ടായിരുന്നു ആ ഒന്നര മാസം കൂടുമ്പോ ചിലപ്പോ വരുമോ ഒര് രണ്ട് മാസം അട് ത്താവും അങ്ങനാവും ഇന്നട്ട് ഞാനൊരു ഇൻസ്റ്റഗ്രാമിലൊര് ഇത് കണ്ട് എന്തോ മ് ഒര് ലേഹ്യം അത് വേടിച്ച് കഴിച്ചപ്പൊ കൊർച്ച് മാസ അവസാനമ്പത്തിനും ഒര് ബോട്ടിൽ തന്നെ കുടി ച്ച് ട്ടൊള്ളൂട്ടോ ഞാന് ഇക്ക് ബ്ലഡിന്റെ പ്രശ്നാണ് ബ്ലഡ് ട്ടിന്റെ പ്രശനായിര്ന്നു ബ്ലഡ് ഇല്ലായിക ആഹ് ന്ന്ട്ടത് ഒര് മാസം യൂസ് ചെയ്ത് പ്പ കയ്ഞ്ഞി ഞ്ഞി മേടിക്കണം അത്തീര്ന്ന് പറഞ്ഞിട്ടെന്തോ നല്ല ടേസ്റ്റള്ള മര്ന്നാണ് ലേഹ്യാണ്. നല്ല ടേസ്റ്റാണ് ഞാൻ സാധാരണ കയ് ഇരിക്കലൊന്നുല്ല അപോലെ മേടിചെച്ചാങ്ങനെ ഇരിക്കലാണ് കൊറച്ച് കഴിക്കും പിന്നെ അവിടെ ഇരിക്കും പഷേ ത് ത് തീര്ന്ന വരെ നല്ല ടേസ്റ്റേര് ന്നു അത്
അല അങ്ങനാകുമ്പോ കൊയ് പ്പല്ലല്ലോ ആഹ് അ ശെരി അല്ല ചെലതെക്കെ പിന്നെ രസൊന്നുണ്ടാവൂല. അത് കുയപ്പല്ലേ
അത് നല്ല ടേസ്റ്റ് കാരണം കാരണം മുന്തിരില്ലേ കർ ത്ത മുന്തിരീത്തപ്പഴം അത് മാത്രള്ളൂ അയ്ന്റെ കൊറേ സാധനങ്ങള് അത്ങ്ങനെ കടിക്കാ ഞമ്മക്ക്ങ്ങനെ കിട്ട്
അത് ശെരി അപ്പ നല്ല രസണ്ടാവോലോ
ആ നല്ല ടെസ്റ്റ് ണ്ടായിര്ന്നു ഒര് മാസം അത് കഴ്ച്ച്. ഭക്ഷണം കയ്ച്ച്ട്ടും കാലത്തും രാത്രി ഒര് സ്പൂൺ വെരും.
പ്പ കൊയപ്പല്ലല്ലോ
ഏയ് ഇപ്പ കൊഴപ്പൊന്നുല്ല
ഇന്റെതായാലും ഇപ്പളൊക്കെ ശെരയ്‌ക്ക്ണ്. ഇപ്പ കൊയപ്പൊന്നുല്ല. ഇപ്പ ഇന്റതുപ്പോ ക്ലിയറായ്ക്ക്ണ് റയാ പ്പൊ പീരയഡ്സൊക്കെ കറക്റ്റ് റ്റായിട്ടാവ്ണ് ണ്ട് കൊയ്പ്പൊന്നൂല്ല മ് എടാ ന്നയ് ഞാൻ വിളിക്കാട്ടോ ദീക്കൊര് കോള് വര്ണ് ണ്ട്ട്ടോ ആഹ് ശെരി ശെരി
ങ്ങളെ പിന്നെ വിളിക്കാം ശെരി